ക്കണ്ട് എന്തൊക്കെ വിവരം കൊറേ ആയല്ലോ വിളിച്ചിട്ട്.
അതെ അതെ അതെ ഹ് ഇന്ന് ഭയങ്കര തെരക്ക്ള്ള ദിവസായിരുന്നു.
അതെ അതെ ഹെ ഞാ രണ്ടുസായി വിചാരിക്ക്ണ് വിളിക്കണം വിളിക്കണംന്ന്. ആ എന്താ എ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞോ?
ആ ഭക്ഷണം കഴിക്കലൊക്കെ ഒമ്പതരെയെപ്പേത്തിനു കഴിഞ്ഞു. അത് കഴിഞ്ഞു ആ നേരത്തെ കഴിക്കും.
ആ ആ ഹ് എല്ലാരും ഒറങ്ങിയോ?
ആ ഇക്ക കെടന്നു. മൂത്ത ആള് പഠിക്ക്ണു അവൾക്ക് പരീക്ഷയാ ആ തിങ്കളാഴ്ച. അപ്പ പഠിക്കെണോ മ് മ് മൂന്ന് മറ്റെ രണ്ട് പേര് ഇല്ല ഇവിടെ. ആ അവ അവൻ മേ നഴ്സിങ്ങിന് ബാ ഗ്‌ളൂരാ പഠിക്ക്ണെ അവിടെയ അപ്പ എളയ ആള് ആ ഇഞ്ഞ് നാളെ പറ്റൊള്ളു.
ആ ആ വന്നിര്ന്നില്ലേ? നാട്ട മോന് വന്നിര്ന്നില്ലേ?
ആ വന്നായിരുന്നു. പെരുന്നാളിനൊക്കെ ഇവിടെ ഇണ്ടായിരുന്നു.
ഇണ്ടായിര്ന്ന്ല്ലേ ആ വന്നാലും ര ണ്ട് മൂസല്ലേ നിക്ക്ള്ളൂ. അധികം ലീവ് ഒന്നും കിട്ടൂലല്ലോ.
ഇല്ലേ
ഉം ഉ മോന് എന്താണ് ട്യൂഷനൊക്കെ ഇണ്ടോ? ചെറിയ ആൾക്ക് ചെറിയ ആൾക്ക്
ഇല്ല അവള് പത്തീന്ന് ജയിച്ചു.
ആ ക കഴിഞ്ഞുല്ലേ? ആ ആ ആ ആ തൊടങ്ങില്ലേ ആ ആ പത്ത് കഴിഞ്ഞ്ലെ ഇന് പത്തിലാന്നന്റെ ഓർമ പത്തിലാന്ന് വിചാരിച്ച് ചോയി ച്ചെ പത്ത് കഴിഞ്ഞ്ലെ വല്യ കുട്ടി ആയി.
ഹ് ഹ് ഇന്ന് മഴയുണ്ടായിര്ന്നോ അങ്ങോട്?
ആ നല്ല രാവിലെ നല്ല മഴയായിര്ന്നു. ഇ പ്പോ ഇല്ലട്ടാ രാ വൈകിട്ട് വരെ ഇണ്ടായിര്ന്ന് ആ മഴ. അവിടെ എന്താ അവധിണ്ടോ നാളെ?
ഇല്ലല്ലോ പറഞ്ഞില്ലല്ലോ അവിടെയാ അവധിയാണോ?
ഏതെക്കെ ഒന്ന് രണ്ട് ജില്ലേൽ അവധിണ്ട് ഇപ്പെ. മഴ മഴ കാരണം ഉം ഉം ഇല്ല ഇവിടെല്ലട്ടാ ഇവിടെ അവധിയൊന്നും ഇല് ല്ലാ
ഇന്നെ ഭയങ്കര തെരക്ക്ക്കാരണം ഞാനിപ്പോ വാർത്തെതൊന്നും നോക്ക ക്കില്ല. ഞങ്ങക്കിന്ന് ഭക്ഷണത്തിന്റെ എ പണിയിണ്ടല്ലോ കാറ്ററിങ് ഇണ്ടല്ലോ. അപ്പ അതിന്റെ ഏ അപ്പ വർക്ക്ണ്ടായിരുന്നു. ഉച്ചക്കും വൈകിട്ടൊക്കെ ഇണ്ടായിരുന്നു പണി.
അയിന്റെ തിരക്കിലാവൂല്ലേ ആ കാരണം തന്നെ മെസ്സേജ് അയച്ചാലൊന്നും മറുപടി ഇല്ലാ
ഇല്ല, ഇല്ല ഹ് ഹ് ഹ് എന്താ ഒരു രണ്ട് മരി പ്പ്ണ്ടായിരുന്നു വീടിന്റെ അടുതേ അപ്പൊ അവർക്ക് ചോറ് വച്ചക്കാനായിരുന്നു പിന്നെ വേറെ കൂട്ടർ ക്ക് ഒരു നെയ്ച്ചോറും ബീഫ് കറി കൊടുക്കണായിരുന്നു അങ്ങനെ തെരക്കോട് തെരക്ക് അയിന്റെടക്ക് ആ, ഇക്കായ ഇക്കായണ് മെയിനായിട്ട് ഇണ്ട ഞാന് സഹായിക്കും ചെറുതായിട്ട് ല്ല വല്യ എ പണിയൊ വല്യ പണിയൊക്കാണെങ്കി ആരെങ്കിലൊക്കെ വിളിക്കും
ഏൽപ്പിക്കും ലേ അ അ പിന്നെപ്പോ അ അതെന്നെ അതിലെന്നെ ണ്ടാവോലൊലേ നിങ്ങ ങ്ങെക്കുള്ള ഭക്ഷണം അയ്ലെന്നെ ണ്ടാവുല്ലേ ല്ലേ
അതൊന്നും ണ്ടാക്കൂല അതിന് സമയല്ലല്ലോ
അപ്പൊ എന്നും ഈ ബിരിയാണിമ് നെയ്ചോറെക്കെ ആവുമ്പോ മട്
അങ്ങനെയ ഒള്ള, ദിവസം ഞാൻ കഴിക്കാൻ വേണ്ടി തലേന്നത്ത് ചോറ് എന്തെങ്കിലൊക്കെ ഇണ്ടാവും അത് കഴിക്കും ഇന്നിപ്പോ വെറുംചോറിന്റെ പണി ഉണ്ടായിരുന്നു അതാരുന്നു പിന്നെ കുഴപ്പല്ലായിരുന്നു
ആ അങ്ങനെ കിട്ടുമ്പോ കൊഴപ്പല്ലേ വെറും ഈ നെയ്ച്ചോറും ബിരിയാണി മാത്രമ്പോ നമുക്ക് മടുക്കു ക്കും എന്നും ഇതെന്നാവുമ്പോ
പിന്ന അതിന്റെ എടക്ക് ഈ കുടുംബശ്രീയുടെ അതെ ഇടക്ക് കുടുംബശ്രീയുടെ ഇതായി ട്ട് ബാങ്ക് വരെ പോണ്ടെവന്നു അങ്ങനേം കൊറേ സമയം പോയ്‌ നിങ്ങക്കിണ്ടാ അവിടെ കുടുംബശ്രീയൊക്കെ ഇണ്ടോ
ആ കുടുംബശ്രീയൊക്കെ ണ്ട് ആഹ ഇല്ലല്ല ഇല്ല അങ്കൊന്നും ആയിട്ടില്ല ആയിന് നോക്കീ പിന്നെ അങ്ങനെ മീറ്റിനൊക്കെ പോണ്ടെ ആഴ്ചകാഴ്ചക്ക് പോവണ്ടെന്ന് ചാരിച്ചിട്ട് അയ്നൊന്നും സമയം കിട്ടൂലേ അപ്പൊ പിന്നെ അയ്ലൊന്നും കൂടിട്ടില്ല വേറെ എന്തൊക്കെയാ അയ്ല് ഇതൊക്കെ കിട്ടല്ലോ ല്ലേ ലോണും കാര്യങ്ങളൊക്കെ കിട്
ആ ആ ലോണിന് വേണ്ടിയാണ് ഇന്ന് ബാങ്കിന്റെ ഇതി
പോയത് ലേ
ക്കയാതോരു താല്പര്യോല്ലാ ഈ ലോൺ ഇട്ക്ക്ണതോടൊന്നഉം ഒരുതാൽ ചുമ്മാ നമ്മളെ കയ്യില് പലിശ ക്കുഅല്ലേ
അതെ അതെ അതെ വല്യ സ തൊന്നും വരുന്നില്ല തോന്ന്നില്ലേ കുടുംബശ്രീയുടെ ലോൺ വല്യ പൈസൊന്നും വര്
ണ്ട് പത്ത് പത്തേ പോയിന്റൊക്കെ യിണ്ട് പലിശ
ആഹ് ഉണ്ടല്ലേ ഉം ഉം എന്നിട്ട് വേറെന്തൊക്കെ പ്പൊന്നിട്ട് കഴിക്കലൊക്ക കഴിഞ്ഞോ
ഏ
കഴി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ
ഒക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി എല്ലാം കഴിഞ്ഞു കെടക്കാറായരുന്നു ന്നേ ഭയങ്കര പണി ഭയങ്കരൊരു ക്ഷീണം
ആഹ എല് ആ പൊ അകത്ത പണി ല്ലാണ്ട് ബാധിക്കൂല്ലേ പുറത്തിറങ്ങി, നമ്മളൊന്ന് യാത്ര ചെയ്താൽ വന്ന് ഭയര ക്ഷീമാകവും
ഉ അതല്ല ഉ പുറത്തോട്ടൊക്കെ പോവാറുണ്ടോ യാത്രയൊക്കെ ആയിട്ട് പോവാറുണ്ടോ
ആ അവധിക്കൊക്കെ പോയിരുന്നു ഇപ്പൊ സ്കൂളല്ലേ പോ തിരക്കായില്ല സ്കൂള് പറയക്കണ തിരക്കും പിന്നെ വൈകിട്ട് വരണ തിരക്കും എല്ലാം കൂടെല്ലേ ആ അപ്പൊ പിന്നെ ഒഴിവുള്ള ഇപ്പോഴൊക്കെ പുറത്തൊക്കെ പോവാറുണ്ട്
വീട്ടി പോവാറില്ലേ
ആഹ ആ ഞപ്പൊ കൊറച്ച് ദിവസ ആയി വിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എവിട്ന്നും പോവാൻ പറ്റി പിന്നെ ഇവിടന്ന് അവിട്ന്നും പോകാൻ പറ്റിയ കാരണം ഇടക്കൊക്കെ ഒന്ന് വരും അല്ലെങ്കിൽ പിന്നെ അവധി നോക്കി നിക്കണ്ടേ
പോണില്ലേ പിള്ളേര്
ആഹ രണ്ടാള് മ സ് പോവ്ണ്ട് ഒരാള് മദ്രസ് കഴിഞ്ഞു
അത് നോക്കണ്ടേ അതും കൂടി നോക്കി വേണല്ലോ
ആഹ അതുകൂടി നോക്കിയിട്ടാണ് പോവെ പിന്നെപ്പോ മദ്രസ് ഇവിടെ വരുന്ന ദിവസം രണ്ട മൂന്നൊസൊക്കെല്ലേ നിക്കുള്ളൂ അപ്പോ പിന്നെ രണ്ടു ദിവസം ഇവിടുന്ന് ഇപ്പ കൊണ്ടാക്കി കൊടുക്കും
ഉം ഉം
അത് മാത്രേ ഉള്ളപ്പോ
ഉം
ശനി ഞായറും സ്കൂൾ അവധിയല്ലേ അപ്പൊ മദ്രസ ഉണ്ടല്ലോ
ഉ ഉം ന്താ കിടക്കണ നിങ്ങള് കിടക്കാറായോ
ആ കടക്കൻന്ന് കുറച്ച കൂടി കഴിയും ഇപ്പൊ എല്ലാരും കടന്ന്ക്ക്ണ് ഞാനന്നെ കിടക്കാൻ ബാക്കി ള്ള ബാക്കി എല്ലാരും കിടന്നക്ക്ണ് ഉച്ചക്ക് ഒന്ന് കിടന്ന കാരണേ ച്ചക്ക ഒന്നും ഉറങ്ങിയ കാരണം പിന്നെ ഉറക്കം കിട്ടണില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ഞാൻ വിളിച്ച ത് കൊറ ആയി ഇന്നലെ മി റ്റൊന്ന് വിളിച്ചപ്പൊ നല്ല എടുക്കണില്ല ആ അപ്പൊ ഞാന എന്താ തിരക്കാവന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന്പ്പോ ഇന്ന് വെറുതെ വിളിച്ചോക്കിയതാ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കണയ്ന്റെ മുന്നെ ഒന്ന് വിളിച്ചോക്കി
ആ എന്തായിരുന്നു ഭക്ഷണം ഒക്കെന്ന്
ഇന്ന് ഇതാ കിട്ടിയത് മ ത്തി മത്തിമൊളകിട്ടതും ഉപ്പേരിയും സാദാ ചോറും കറിയൊക്കെ തന്നെ
അത് തന്നെയാണോ
ആഹ് രാത്രി ഇവിടെ ഉ പാക്ക് കുബൂസോ ചപ്പാത്തി അങ്ങനെ എന്തെലും വേണം ബാ ക്കി എല്ലാർക്കും ചോറന്നെ അവിടെ എങ്ങനെ രാത്രി
ന ഇപ്പ ഉച്ചക്ക് ചോ രാത്രി വേറൊന്നുല്ല രാവിൽത്തെ അപ്പോ, പുട്ടോ അങ്ങനെ എന്തേ ലൊക്കെ ക്കെ കഴിക്കുള്ളൂ
കഴിക്കുള്ളൂ അല്ലേ ആഹ ആ
ഞാൻ പിന്നെ കൊറച്ച് ചോറെയ്ക്കും
ചോറ് കഴിക്കൂല്ലേ ചോറ് കഴിക്ക്ണോൽക്ക് പിന്നെ ചോറ്ന്നാലെ ഒരു തൃപ് ത്തി വരുള്ളൂ എത്ര ബിരിയാണി നെയ്ച്ചോറൊക്കെ തിന്നാലും ചോറ് കൊറച്ച് കഴിക്കണം ആഹ അതിനൊക്കൂലല്ലോ എന്തഴിച്ചാലും അവിടെ വീട്ടില് പോവാറില്ലേ
വീട്ടില് വീട്ടില് പോയിട്ട് നിക്കാറൊന്നൂല. പോയി ട്ട് വരൊള്ളൂ. ഈ പണിയാർഞ്ഞെ നമുക്ക് എപ്പഴാ ഈ പണി വര് നേന്ന് അറിയില്ല. ഉ ഇപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച്ച ഈ പാലിയേറ്റിവ്ന്റെ ഇതിന് പോവുണ്ട് ഞാന് മാസത്തില് ഒരു ദിവസാ പോണത് അപ്പൊ നാളാ ന്നെ അവര് വിളിച്ചിട്ടുണ്ട് ചെല്ലാം പറഞ്ഞാ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇതുവരെ പണിയൊന്നും വ്യാഴാഴ്ചത്തേക്ക് വന്നി ട്ടില്ല. പണി വരുവാണെങ്കിൽ എനിക്ക് വേറൊരു ദിവസം മാറ്റി തര്നോട്ടോ ന്ന് പറ്ഞ്
ആഹ് ആഹ് ആഹ് ആഹ് അഹ് ശരി. ആ ഇതാവുമ്പ നമ്മളെ വീട്ട്ത്തെ ചെലവും ഇതിക്കൂടാണ്ട്
ഉ ഉം
വല്ലാണ്ട് ഉം ഉം വല്യ വല്യ വർക്കൊക്കെ കിട്ടലുണ്ടോ?
ആ കല്യാണത്തിന്റെ വർക്കൊക്കെണ്ട്.
ആ ആ ആ അയ്നിക്കാ അത് പോവ്ണ്ടാവൂലേ.
പത്തഞ്ഞൂറ് ഒര് രണ്ടായിരം പേര്ടെക്കെ പണിയുണ്ട്.
ആ ആ അ വ ഇവട്ന്ന് വീട്ട്ലന്നെ അത് ഇങ്ങൾ പൊർ
ഉം കല്യാണൊക്കെ ആവുമ്പ അതിപ്പോ വീടിന്റെ പുറക് വശത്ത് ശെഡ്ഡൊക്കെ ഉണ്ടാക്കിട്ട്
ആ ആ ഞാൻ കണ്ടിട്ട്ണ്ട്. അതൊക്കെ ഇപ്പൊ വലുതാക്കിട്ടുണ്ടാവൂലേ.
ഓ ഓ ഉഹും ഉം
അവിടെ അവിടെ ഇവടെ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടോവാറാണോ?
അതെ കല്യാണപ്പണി ചിലതൊക്കെ അവിടെ പോയി വെക്കും. ചെലതൊക്കെ ഇവിടന്ന് തന്നെ വച്ചിട്ട് കൊണ്ടുപോകും.
ഇവട്ന്ന് ഇണ്ടാക്കി കൊണ്ടോവുല്ലേ. ഉ ഉം പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? എല്ലാരും വിളിക്കാറില്ലേ?
ആ വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ എല്ലാരും നാത്തൂമ്മാരും ചേട്ടന്മാരും ചേട്ടത്തിമാരൊക്കെ വരാറ്ണ്ട്. ഇപ്പ അപ്പെ എല്ലാരും പ്പഴും ഉണ്ടായിരുന്നു. വീട് നിറച്ച ആളായിരുന്നു. ഉമ്മ മര് ച്ചേ പിന്നെ അങ്ങനെ ആരും അധികം, ആഹ്
ആ വയസ്സായി ആരെങ്കിലും വീട്ടിലുണ്ടെങ്കി ആരെങ്കിലു ഒക്കെ വരും കാണാന്. അവരില്ലാണ്ടായാ പിന്നെ ആരും ഇല്ല. അവരെ കാണാനല്ലീ വര്നത്.
ഈ വെഷമം.
ഉ ഉം
ഉ
നമ്മളു അങ്ങൻ തന്നെ. പൊറത്തിറങ്ങി ആരെയും കാണാനും ഒന്നും പോണി ല്ലല്ലോ. ഈ വീട്ടിൽ വീട്ടിൽന്ന് പുറത്തിറങ്ങാൻ നേരല്ലാത്തവരെല്ലേ എല്ലാരും.
ഉ ഉ അതെ.
എന്താ മീനൊക്കെ കിട്ടി ന്ന്?
ഇന്ന് മീനില്ലായിരുന്നു. സാമ്പാർ പിന്നെ എൻ്റെ തോരൻ പിന്നെ ബീഫ് കറി ഉണ്ടായിർന്നു ചിക്കൻ കറി, നെയ്ച്ചോറ്
ആ ആ ഹാ
ന്നാ ഇത്രം നേരായില്ലേ ഞാൻ പിന്നെ വിളി
ആ ആഹ് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി.